ഹലോ
ആഹ്
നമസ്കാരം.
എന്താ വർത്ത
എന്താണ് നല്ലത്. എന്താണ് അവിടുത്തെ വിശേഷം?
ഓ ചായക്ക് കുടിച്ചു.
ഉം ഉം ശരി ഇന്നെന്തായിരുന്നു ചായക്ക് സ്പെഷ്യല്
ഇന്ന് പത്രി
എങ്ങനെ
പക്വട ആയിരുന്നു
ഏ ആശരി പിന്നെ
മോള് ഇങ്ങനെ പോന്നപ്പോ അങ്ങനെ വാങ്ങി പോന്നു
ഏ
എവിടെ ചൂടുള്ളങ്ങെ ചൂടന്നെ കണ്ടപേ വീട്ടില് ഇണ്ടാക്കിയല്ല പോന്നപ്പോ ഇങ്ങനെ ചുട്ടന്ന് കണ്ടപ്പോ നല്ല ചൂടുള്ളത് കണ്ടപ്ലേ വാങ്ങി പോന്നൻ ഞമ്മളെ ഇവിടുന്ന് വ വീട്ടുന്ന് ഇന്ത്യയിലെ എങ്ങനെയാലും ആ ക്രിസ്പിനെസ് കിട്ടൂലല്ലോ കട തേൻ്റെ ആ ടെസ്റ്റൻഡവുലാലോ
ടേസ്റ്റ് ഉണ്ടാവൂല ചെലേ കടീത്തെ നല്ല ടേ
ഉം ഞമ്മളത് ഇണ്ടാക്കുമ്പോ എങ്ങനാലും നമ്മള് ഉള്ളി വടണ്ട ഒരു ചൊയേ വര
ആ
ശെ ഓലാത വേറെ ടേസ്റ്റ് ആണ് ഇങ്ങനെ കു ഒരു ഒരു ഉണ്ടമാതിരി നല്ല ക്രിസ്പി ണ്ടാവും. എന്താണില് ഇതറിയില്ല സീക്രട്ട എന്ത അറിയില്ല.
ഉം
വേറെ എന്താണ് ഇങ്ങൊക്കെ എന്താണ് ചായ കടിയൊകെ
പിന്ന ഞങ്ങക്ക്ന്ന് കുക്കറപ്പായിരുന്നു.
ഓ കുക്കറൊപ്പ വീട്ടില ഉണ്ടാക്കിയോ?
ഉം
ആയിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞറോന്ന് ഇനിക്കൊന്ന് ഉണ്ടാക്കി വോക്കാന
ചെറപ്പ അത് നല്ല സുഖല്ല അത് നമ്മള് വെള്ളത്തിട്ടരി ഇന്ന് രാവിലെ വെള്ളത്തിട്ട് തരി കുറച്ച് ബാക്കിയണ്ടായിനി അപ്പ അങ്ങനെ ചുട്ടതാ അത്
ഓ നല്ലോണം നന്നായിക്കെ ചെയ്തോ?
ആ നല്ലോണം നന്നായി.
ഓ
ആ അരി തേ ഏ ഏലക്കായി ചെറിയരു പട്ടൻ്റെ കഷ്ണം.
ഉ
ആ
ഓ ഓ
ന്നിട്ട് എന്താ ശർ അക്കര ഉക്കക്കപ്പോ നായരിയാണെങ്കിൽ മൂന്നണ ശർക്കെ
ഉ
വട്ടണ്ട് വന്ന് എന്താ ഇതാക്കും ശർക്കരർക്ക എന്നിട്ട് എന്താ അതാ തൊട്കെ ഈ മാവക്ക് പാർന്നാട്ട് നല്ലോണഏലക്കാ കട്ടട്ട് കുത്താതെ ചൂടോക്ക് പാരണം നന്നായിട്ട് ഇളക്കി കൊടുക്ക.
ആ ഉം
എന്നിട്ട് പിന്നെ നമ്മള് കൊറച്ച് എന്താ ചെറിയുള്ളീം പിന്നെ തേങ്ങാകൊത്ത്
ആ ഉ അതൊക്കെ ഇടല്ലേ തോമിച്ചിട ലോ ഹലോ ഹലോ എന്താണ് സൗണ്ട് പോയോ? കേൾക്കുന്നില്ലല്ലോ